ആഹ് ന്താ വർത്താനം
ആഹ് ആഹ് സുഖാണ് എന്താ അവിടുത്തെ വിശേഷം
കുഴപ്പൊന്നുമില്ല സുഖം മക്കൾ ഇവിടെ കളിയാക്കാണ് ഫോൺ ചെയ്ത അവർ ഇവിടുന്ന് എനിക്കുല ആഹ് മയക്കണ്ട്ടി
ആഹ്
മഴയായിട്ട് അവരെ പൊറ ആഹ് ആഹ് പൊത്തിറക്കാനും വയ്യ അപ്പൊ അവരയിട്ട് ഇരികേന് പുസ്തകം വായിച്ചിട്ട് അപ്പൊ അവര്ന്നെ കളിയക്ക അപ്പൊ അവിടന്ന് ഇറങ്ങി പോന്ന
ആഹ സ്കൂ പോ സ്കൂളി പോയില്ലേ കുട്ടികള്
ആഹ് സ്കൂളി പോയി ഭക്ഷണം ചായകുടി ഒക്കെ കഴഞ്ഞ് പുസ്തം എടുക്കാൻ വേണ്ടി പുസ്തകം എടുക്കാൻ വേണ്ടി ഇരുത്തിയെ മിറ്റത്ത് പുറത്ത് ഇറങ്ങിയ കളിയല്ലേ ചളിയല്ലേ
ആഹ് മഴ മഴല്ലേ
ഉം മഴയാണ്
ഉ ആഹ ആഹ അതെ ആ ആഹ ആഹ കളിലാവുല്ലേ ആ ചായ കുടിച്ച്
ആ മക്കള് എത്ര ആളിണ്ട്
മക്കള് മൂന്നാളുണ്ട്
ഏ സ്കൂൾ പോണവരന്നെ
ആ് സ്കൂളിൽ പോണ കുട്ടികള ഒരാള് നാലില് ഒരാള് ഒന്നില് ഒന്ന് ചെറുതാണ് ഒരു വയസ്സായിട്ട്
ആഹ് ചെറിയ കുട്ടിക്കാരല്ലേ പോവുണ്ടാവില്ല അല്ലേ
ഇല്ല ഒന്നാം ക്ലാസ് ഒരു വയസ്സായിട്ട് ഒള്ളൂ
ആഹ് ചെറിയ കുട്ടിയല്ലേ ഉ ഇപ്പ നാളെയും കൂടി കഴിഞ്ഞാ പിന്നെ രണ്ടു ദിവസം
ആഹ അപ്പ ലീവല്ലേ മക്കളെ മഴ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഉ ആഹ ആഹ് പറ മഴ ലീവ് ആകാനാണ് നല്ലേ മഴ
ആഹ ലീവ് ആകാതെ പോവുവാണെങ്കി പിന്നെ അങ്ങനെ പോ നിനക്ക് വലിയ മോളും ചെറുതും രണ്ട് ആൺകുട്ടികളെ
ഉ രണ്ട് ആൺകുട്ടികളാലെ മം എപ്പോ എത്രലാ കുട്ടി
വല്യോള് പ്ലസ് ടുന് മോള് ഉ മറ്റര് പിന്നെ ആൺകുട്ടി രണ്ടാമത്തോന് ആറില് ചെറുത് ഇപ്പ യു കെ ജി ഉ അപ്പോ യു കെജി യു കെ ജിന്റെ ഇപ്പ വായിക്കാതിരിക്കണം മറ്റൊന്ന് ഇരിക്കൂല ബീജിക്കാറോക്കേ ഒന്ന് ഇരുന്ന് കൊടുത്താ പിന്നും കുറ കരിക്കും സി ബി എസ് ഇ പഠിക്കണണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും ഉണ്ടാവേയ് അപ്പ അപ്പൊ ഇവിടെ ഇത്തിയത് ഇനി നേരത്തെ ഉറങ്ങൻ വേണ്ടി വരും
ആഹ കുറച്ച കഴിഞ്ഞാ പിന്നെ ഉറങ്ങും
ഉം ഭക്ഷണം കഴിച്ചാ ഉറങ്ങണ തിരക്കം അപ്പൊ പഠ പിക്കട്ട എഴുതിയണ്ട് അവിടുത്തെ വായനയൊക്കെ തുടങ്ങിയോ
ഇല്ല തുടങ്ങിട്ടില്ല വാങ്കു കൊടുത്താല അവരിരിക്കുള്ളു അവരെ പിന്നാലെ നടക്കണം നമ്മള് ഉം
ആഹ ഒപ്പ ഇരുന്നാൽ തന്നെ എന്ത് എന്ത് കുട്ടികളാ
മൂത്തതാണ് രണ്ടാമത്തേ പെണ്ണ് മൂന്നാമത്തെ പെണ്ണ്
ആഹ രണ്ടു പെണ്ണും ആൺകൂട്ടിക്കാറല്ലേ ഉ വല് എത്രല്ല വലിയവൻ
വല്യത ഏ മോന് നാലില് മോള് ഒന്നില്
ആഹ അ ശരി
ഉ ആഹ എല്ലും അങ്ങനത്തെന്ന പറഞ്ഞതക്കാത്ത പ്രായങ്ങൾ ഉം
ആ ഉ പറഞ്ഞാ കേക്കാത്ത പ്രായല്ലേ നോക്കിക്കേണ്ട പ്രായവും ഉ നാളെപ്പോ ഉ ആഹ് മീൻ ഇന്ന് ഉച്ച രാവിലെ വാങ്ങിയത് തന്നെ ഉണ്ട് വൈകുന്നേരത്തിനായിട്ട് വെക്ക വെക്കണ്ട
ഉം ഞാൻ രാവിലെ വെക്കന്നെ ഉള്ളൂ വൈകുന്നേരം ഒന്നും പണിയൊന്നില്ല
ഉം വൈകുന്നേരം ഒരു സ്കൂളിട്ട് വരുമ്പോള്ള പണി ഉണ്ടാവുന്നല്ലാതെ
ആഹ ആതന്നെ നല്ലേ വൈകുന്നേരം പണി ന്നെ ആയാൽ ശരിയാവില്ല ഇവിടെ അങ്ങനെ വൈകുന്നേരത്തിനുള്ള പണിയൊന്നുമില്ല ഇപ്പൊ രാവിലെ ഉച്ചാവുമ്പോ തന്നെ ചെയ്യും
ആഹ് രാവിലെ തന്നെ ഉച്ചക്ക് റെഡി ആക്കി വച്ചാ അതന്നെ
ആഹ ആഹ അല്ല നല്ല നല്ല ഉ
അതെല്ലാം കഴിയൂല്ലേ
ആഹ്
പിന്നേര നടക്ക വെക്കലും വെറുതെ നോക്കലും അതിൻ നേരമുള്ളൂ
എന്താ ഇന്നിട്ട് മീൻകിട്ടി
മീന് മത്തിയായിരുന്നു
ഏഹ് മ
ഉം മത്തി കറി വേച്ച് ചക്ക ക ചക്ക കൂട്ടാനും വേച്ച് അയ് ഇണ്ട് ഒരു ഉം ചക്ക ഇണ്ടായിന് ആഹ് പച്ച ചക്ക കിട്ടിന്ന് അപ്പൊ അത് കൂട്ടാൻ വച്ചിരുന്നു ഔ മത്തി കറി ആവുമ്പോ ഇപ്പ രസല്ലേ
ആഹ് ആഹ് ചക്കൊക്കെണ്ടാവുല്ലേ ഇങ്ങളവടെ
ചക്ക ഉം വീട്ടിലില്ല ഞങ്ങൾ ഇന്നെലെ ഒരു കല്യാണത്തിന് പോയി അപ്പോ അവിടുന്ന് കിട്ടി അവിടുന്ന് അപ്പുറത്തത്തെ ഞങ്ങൾ എന്താണ് റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയാ
ആഹ് ശരി ആഹ് അവിടുന്ന് കൊടുന്നാല്ലെ
ചാക്കന്റെ പിലാവില്ല അപ്പൊ നമുക്ക് ചക്കന്റെ പിലാവ് ഇല്ല അപ്പൈ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുമ്പോ ഭയങ്കര ആഗ്രഹം അല്ലേയ്ക്കാരം ഒരുരാഗ്രഹമേക്കാാരോ
ചക്കക്കെ കിട്ട്യാ തിന്നല്ണ്ട് ആഹ് എവിടുന്നേലും ഒക്കെ കിട്ടുമ്പോ ആഹ്
ആഹ് ഇവിടുന്നേലും കിട്ടുമ്പോ ഭയങ്കരം അപ്പൊ അത് ഇന്നലെ കൂ- കൂട്ടാൻ വെച്ചിരുന്നു ബാക്കി പഴുപ്പിച്ചാൻ വെച്ചിരുന്നു മക്കൾക്കൊന്നും കൂട്ടാൻ പറ്റൂല
ഏഹ്
വന്നോൽ ക്കൊക്കെ പൈയ്ത്തതേ ഇഷ്ട ഒള്ളൂ
ഏഹ് മക്കൾക്ക് ഇഷ്ട ഉണ്ടാകൂലല്ലേ
ഉം ഇവിടെ ഉമ്മ ഉണ്ട് ഉമ്മാക്ക് പിന്നെ കൂട്ടാൻ വെച്ചിട്ട് വാണം അപ്പൊ പിന്നെ അങ്ങനെ കൂട്ടാൻ വെച്ച് കൊറച്ച് ബാക്കി പഴുപ്പിച്ചാണ് വെച്ചിക്ക്ണ് ഉം പയ്ക്കാൻ നാളക്കൊക്കെ പയ്ക്കോള്ളൂ
ഏഹ്
ഉം
പിന്ന ആഹ് പിന്നെ ആഹ് അങ്ങനെ പോണ് ചായാകൂടി ഒക്കെ കഴിഞ്ഞോ
ആഹ് ആഹ്
ആഹ്
അത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പുസ്തകം വായിപ്പിക്കായിനിരുന്നേ
ആഹ് അതന്നെ
അവിടെപ്പോ ഞാൻ എണീറ്റ് വന്നപ്പോ വേറെ ഫോണുണ്ട് അയിമ്മ കളിക്കാ
ഏ അതന്നെ ഇവര് പിന്നാലെ നമ്മള് നടക്കണം അല്ലാതെ അവര് പഠിക്കോന്നില്ല
ഉം അവരായിട്ട് പഠിക്കൊന്നുല്ല പുസ്തകം എടുത്തച്ച് പോ ഒന്ന് ഓടി കളിച്ചു വര പഠിക്കാന്ന് പറഞ്ഞു അവിടന്ന് എണീ- പോയി ഇപ്പവിടെ മുറ്റത്ത് കൂടെ ഒന്ന് കളിച്ച് വന്ന് പ്പ രണ്ടാമത് പുസ്ത- പുസ്തകത്തിമേൽ ഇരുന്നുക്ക്‌ണ് അപ്പൊ ഞാൻ ഫോൺ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അവിടെ- ഇവന് വേറെ ഫോണുണ്ട് അവർക്ക് ചെറിയൊരു ഫോണുണ്ട് അതിമ്മെ കളിച്ചിരിക്കാ ഉം അയില് കണ്ടിരിക്ക ഇപ്പന്റെ കയ്യാതെ ബാങ്ക് കൊടുക്കൂലേ ഇപ്പ നിസ്കാരം കയ്യാതെ ഇപ്പതിന്മേൽ എടുക്കലും ഉണ്ടാവൂല്ല
ആഹ് ആഹ് ആഹ് മദ്റസ ഇല്യാ
ഉം ഉം പിന്നെ രാവിലെ ആ രാവിലെ നന്ന് രാവിലെ എണീക്കേണ്ട ആവശ്യ ഇല്ല
ആ നന്ന് രാവിലെ എന്നീക്കണ്ട സ്കൂളിൽ കൊണ്ട് പിന്നെ ആഹ്
സ്കൂളിൽ ഉള്ളോണ്ടൊക്കെ ഇന്ന് സ്കു ആ രാവിലെ ഇവർക്ക് ഭക്ഷണം കൊണ്ടുപോണ സ്കൂളാണ്
ആഹ്
അപ്പംഅയ്ൻ ഭക്ഷണം കൊണ്ട് പോകാനൊക്കെ രാവിലെ എണീക്കണം. മുനാ ആ മൂന്നാൾക്കും ചോറു കൊണ്ടോണം അപ്പൊ മൂന്നാളുമ്പോ എട്ട എട്ടര ആകുമ്പോത്തന് വണ്ടി വരും അപ്പതന്നെ ചോറ് ഒരുങ്ങണ്ടേ
ആ ഒരുങ്ങാൻ ആ നേരത്തെണീക്കണല്ലേ നേരത്തെണീക്കനുണ്ടാവും
ഉം
എത്ര ആ എത്ര മണിക്ക് എണീക്കും അപ്പോ
കൊണ്ടോവള്ളത് എണീക്കണം പോയി ഉം പിന്നെ വേറെന്താ അങ്ങനെ പോന്നുല്ലേ
ആഹ് അങ്ങനെ പോ
ഉം മക്കളൊക്കെ എങ്ങനണ്ട് പഠിക്കാന്
ഏഹ്
മക്കളൊക്കെ എങ്ങനെണ്ട് പഠിക്കാന് ചോയിച്ച
ആഹ് പ കൊഴപ്പൊന്നില്ല അവര് പിന്നാലെ ഇരിക്കണന്നുള്ളു മ്മള്
ആഹ് ആ ഹ് പിന്നെ അവര് ഒറ്റയ്ക്ക് വായുക്കോ ഇരുന്ന് കൊടുത്താ
ആഹ് ഒറ്റക്ക് മോന് കൊറേശൊക്കെ വായിക്കും മോന് പിന്നെ മോള് പിന്നെ ഒന്നാം ക്ലാസ്സിലല്ലേ അയി മീൻസ് ച്ചരന്നൊക്കെ ആഹ്
ഏയ്തിപഠിപ്പി എൽ കെ ജി യു കെ ജിയും പോയിട്ടുണ്ടാവുംല്ലേ
ആഹ് എൽ കെ ജി യുക്കെജിക്കെ പോയിക്കണ് ചെറിയ ചെറിയ വാക്കളൊ ക്കെ കിട്ടും എല്ലാതൊന്നും ഇല്ല
അഹ് ആഹ് അതിനാവുന്നുള്ളുല്ലോ പഠിക്കാനാവും വല്യ പിന്നെ കുറച്ചായില്ലല്ലേ
ആഹ് അതന്നെ
ദറസിലും നാലിൽ തന്നെയാ അവര്
അല്ലാ മദ്രസില് മോന് രണ്ടില് മോളു മോളൊന്നാം ക്ലാസ്സില് മോള് ഒന്നാം ക്ലാസ്സില്
ഉമ് സ്കൂളില് മോന് നാലിലോ
ആഹ് മോൻ നാളില്
ആഹ്
നേരം വൈകിട്ടാ ചേർത്തത് മദ്രസയില്
ആഹ് ആഹ് സ്കൂളില് പോല് കുറച്ചായിട്ടേ കാര മദ്രസ്സിലാക്കിക്കല്ലേ
മോളെപ്പോ കഴഞ്ഞൊല്ലം ചേർത്തിട്ടുള്ളു ഞാനിപ്പ പ്രസവതൊക്കെ യപ്പോ നണ്ടേ മോളെ ചേർത്തിട്ടുണ്ടായില്ല അപ്പൊ കഴിഞ്ഞല്ലാ മോളെ ചേർത്തെ ഉം
കൂ ആ പ്രസ
ആഹ് അപ്പൊപ്പി ആഹ് ഈ ഈ പ്രാവശ്യണ് മോളെ ചേർത്തത് മോന ആഹ് മോള് ആ ചെറിയ കുട്ടി തി നടക്കണൊക്കെണ്ട് എവിടയക്കെ എതു താ അപ്പ പിന്നാലെടക്കണ ഞാനൊണ്ട് എണീച്ചപ്പ ഇന്റൊപ്പ അടക്കള അടുക്കളേക്ക് വന്നിട്ട് വെള്ളത്തി കൈയിട അപ്പൊ അതൊക്കെ പുടിച്ച് നടക്കാണ് ഞാന്
നടക്കണ നോക്കി നിക്കണ്ടിരൂല്ലേ താഴെ വെള്ളപ്പാത്രം വെക്ണ്ടാവെക്കരുലെ
ആഹ് വെള്ളം നിറച്ച് വെക്കു കൊടത്തിലൊക്കെ
ആഹ്
അപ്പ അതില് ആഹ് അതില് കൈയിട്ട് കളിക്കണ് അഇനി നാളെ കളയണം ഇത് തന്നെ ദിവസം പണി അല്ലാതെ വേറെ എവിടെയും കെയറ്റി വെക്കാൻ സ്ഥലല്ല്യ ആഹ് ഉം ആഹ് വെള്ള ഇവിടെണ്ട് പക്ഷെ ഞങ്ങള് വെറുതെ നറച്ച് വക്കാണ് ഫിൽറ്റർ വെള്ളാണ് അപ്പ എപ്പളേലൊക്കെ വെള്ള ഇല്ലാതൊവണ്ട ഒരു കുടം ഒരു ബക്കറ്റ് നിറച്ച് വെക്കാണ് പതിലാണ് ആഹ് പതിലാണ് മുപ്പതിര കളി ആഹ് അത് രാവിലെ കളയല്ലെങ്കിൽ ചോറൊക്കുമ്പടുകും അങ്ങനെ ചെയും ഉം ആഹ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാ ആഹ് ചെറിയ കുട്ടികളെ കയ്യല്ലേ പോ ഒന്നായിണ്ടാവിലല്ല
അങ്ങനെല്ല ചെറിയ കുട്ട്
ആഹ് ആഹ് അതന്നെ കൊഴപ്പില്ലണ സംസാ ആഹ് ഉമ്മാന്നൊക്കെ വിളി ക്കും വല്ലാതൊന്നുംല്ല മ്മ താത്തനെ കുളിക്കും ആ ഹ് ആഹ് അതൊന്നും ആയിട്ടില്ല
ഉം മറ്റവരെ പഠിപ്പിക്കാ ഇരിക്കുമ്പോ പ്പ ഇത്തനാട്ടീക്കാരല്ലേ
ആഹ് അതന്നെ ബുക്കൊക്കെ ഓൾക് കൊടുക്കണം അവരെ എന്നിട്ട് വേറെ ഞാൻ മാറ്റിയിരുത്തല ബുക്ക് ഓൾക്ക് കിട്ടണം ആഹ് അതെ ആഹ് ഉറങ്ങിയ ആഹ് ഉറങ്ങിയാലാണ് പറ്റുള്ളൂ ഉം
ഉച്ചക്ക് മാത്രം ഉറങ്ങില് ഉണ്ടാവൂള്ളേക്കാല്ലേ ഒരു വെ
ഉച്ചക്ക് രാവിലെ കൊറചേരം ഒന്ന് ഒറങ്ങും ഒരു പതിനൊന്നരൊക്കൊവുമ്പോ അത് നമ്മള് എന്തേലു വാഷ് മിഷ്യല് തിരുമ്പാനിട്ട് ആഹ് ഒന്നിട്ട് നീങ്ങിയാല് അപ്പത്തിന് ആള് നീക്കും എന്തേലും ഒച്ച കേട്ടാല് പന്ത്രണ്ടര ഒക്കൊകുമ്പത്തിന് എണീക്കും പിന്നെ ആട്ടിയാല് കൊറചേരം ഒന്ന് ഒറങ്ങും പിന്നെ തന്നെ എട്ത്ത് ടക്കണം അതൊക്കെ തന്നെ. ആഹ് ആഹ്.
നടക്കണെ
പിന്നെ ഒന്നിനും സമ്മ സമ്മയ്ക്കൂല്ല പിന്നെ ഓള പിന്നാലെ മക്കള് വന്നാല് പിന്നെ എന്തേലുക്കെ ചെയ്യാൻ പറ്റു. പിന്നെ ഒരു നാത്തൂന് ഇണ്ട് ഇവടെ ഉം ആ ഇക്കാന്റെ പെങ്ങൾ ആഹ് അവള് കൊർചേരൊക്കെ നോക്കും പിന്നെ അവര്ക്ക് വല്ലാതെടു ത്ത്ടക്കാനൊന്നും പറ്റൂലല്ലോ ഇത്ങ്ങനെ ഇപ്പോ ആഹ് നടക്ണ പ്രായായൊണ്ടേയ് ഓള് പുറത്തേക്കൊക്കെ ചാടാണ്. ചെരിപ്പൊക്കെ എടുത്തൊട്ന്നിട്ട് പൊർത്ത്ക്ക് റങ്ങാൻ വേണ്ടീട്ട് നിക്കാ. അപ്പൊ മോനാണ് എട്ത്തടക്ക്ന ആള് മോനിക്ക് വയ മോൻ കൊർച്ച ഴിഞ്ഞാ പറയും എനിക്ക് പറ്റ്ണില്ല ഉമ്മചിയേ പിന്നെ കുളിക്കാന് ഇപ്പൊ അവരെ താക്കി കൊടുത്തിട്ട് ഞാൻ കേ പോയത് അപ്പൊ പൊർത്ത് കൊർചേരം നടത്തിച് ചെരുപ്പൊക്കെട്ടിട്ട്. കുളിക്ണ വരെ നടന്ന്, അല്ലാതെ പൊർത്ത്ക്കൊന്നും എറക്കൂല ആഹ് അപ്പൊ കുളി ക്കണ്ടേ ഞാനാണെങ്കി നനഞ്ഞും ചെയ്തിക്ക്ണ് അപ്പൊ മക്കള് വിട്ട് വന്നപ സ്കൂള് വിട്ട് വന്നപ്പോ
ഓലത് കയ്യ
ആഹ് അതെ.
ഉം തെല്ല അങ്ങനെ ചെറിയെ കുട്ടീളാകുമ്പോ പിന്നെ ഒരാള് പിടിക്ക പിടിക്കാൻ വാണം അവരെ നോക്കാൻ ഒരാള് വാണം.
ആഹ് ഇവടെ നാത്തൂന് ഇണ്ട് ഓള് ഇപ്പ ഇവടെ ഇല്ലിയ, അങ്ങ്ട്ട് പോയിക്ക്ണ് രൻണ്ടീസം നിക്കാം വേണ്ടി പോയി
ആഹ് അയ്ശരി ഓല് വീട്ട് പോയിട്ടുണ്ടാവൂലേ.
ആഹ് ഓളെ എല്ലാ അവളെ കല്യാണം കഴിഞ്ഞിക്ക്ണ് അപ്പൊ ഒഴിവാക്കിക്ണ്. എന്താ ആഹ് ആവൾക്കന്തൊ പ്രശ്നായിട്ട് ഒഴിവാക്കി, അപ്പൊ ഇവിട്തേ കുട്ടീളൊന്നും ഇല്ല ആഹ് പിന്നെ ഉണ്ടാവുംമ്പോ ഒരുവിധം പണിയൊക്കെ അ
ചെയ്ത് കൂടിത്തരിയ്ക്കാരല്ലേ.
ആഹ് ചെയ്ത് തരും അപൊ പിന്നെ കുട്ടി നോക്കാൻ കൈമാറി ആഹ് ഒരാളെല്ലെങ്കി ഒരാള് ടുക്കും അപ്പ പിന്നെ അവളില്ലാ ത്തൊണ്ടിരിക്ക ഉം. ആഹ് അതന്നെ ആഹ് എന്നാലും വേണ്ടീല്ല. ചെറുതാണ് പിന്നെ ഇവരെപ്പം ണ്ടാവും കൊർചേരം ഉച്ചവരെഒക്കെഓള്ഓളെ പ്പം ഉണ്ടാവും, വന്നിട്ടേ പോവുള്ളൂ പണി ആഹ് അങ്ങനെ കൊർചേരൊക്കെ നോക്കും ആള്.
ആഹ് ചെറീ കുട്ടീയാകുമ്പോ ഒറ്റക്ക് ആകുമ്പോ നമ്മക്
ആഹ് ഇതന്നെ, ചെറിയ മക്കളാവുമ്പോ ഇതാ പാട് ആഹ് ആ. ആഹ് ഓ ആഹ് ഓക്കെ.